കേക്കുണ്ടോ പറയണേ
ഉം ഉം
ആഹ് എന്താ പണി.
ഇവിടെയുണ്ട്
ചോറ് കഴിച്ചോ, ചോറ് കഴിച്ചോ?
ചോറ് വെച്ചില്ല.
എന്തെ ര
കഴിക്കാൻ ഒരുങ്ങണയുള്ളൂ ഏഹ്.
രണ്ടര ആയാലോ.
ആഹ് അത് ഒരു കൊ ഇതുണ്ട്, കുളം ഇണ്ട് അങ്ങോട്ട് പോയാതേണേ.
ഏ നിങ്ങളൊറ്റക്കോ
ഉം കുട്ടികളെ നീന്തിക്കാൻ.
അവർ നീന്ത പടിക്കാൻ തുടങ്ങിയോ
ഉം ഇല്ല
ഏ കുളത്തിലൊക്കെ ആരക്കല്ലേ കൊറെേ ആൾക്കാരുണ്ടോ വരുണ്ടോ
ഉം ചെറിയ കുട്ടികൾ കൊറുണ്ട്, നീന്തൻ പഠിക്കാൻ വന്നേ തന്നെ. ഒക്കെ ജാക്കറ്റ് ഇട്ട് നീന്തുക, ജാക്കറ്റ് ആഹ് ആഹ്.
ഉം
പഞ്ചായത്ത് കുളം . ട്ടിട്ട് നീന്താൻ വന്നല്ലാരും
ആഹ് ആഹ് അങ്ങനെല്ലേ.
ഇപ്പത്തെ കാലത്ത് എല്ലാരും നീന്തൻ പഠിപ്പിക്കണല്ലോ
ആഹ് നിങ്ങള് മോള് പഠിച്ചോ, നിങ്ങടെ ചെറിയ മോള് പഠിച്ചോ?
ആ ആ അവള് നീന്തിണ്ട്
നല്ലോണം പഠിച്ചോ?
ആഹ് അവളു നേരത്തെ നീന്തണ ഒക്കെ ഇണ്ട് നല്ലൊക്ക് പേടിയാ പേടി മാറണ നീന്തുണ്ട്
ആഹ് ആഹ് എന്താ ചോറ് ചോർക്കെന്താ കൂട്ടാൻ
ഏഹ്
ചോറുക്ക് എന്താ കൂട്ടാൻ.
ചിക്കൻ കറി കാബേജ് ഉപ്പേരി.
ആഹ് ആഹ് ഉം ഉം ചിക്കൻ കറി എങ്ങനെയ ഉണ്ടാക്ക അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞഞ് തരുമോ
അനക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനൊന്നും അറിയില്ലേ?
ഇല്ല
ആഹ് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ പഠിക്കണ്ടേ
ആഹ് ഞങ്ങൾ പറി
പഠിച്ചാഞ്ഞ പറ്റോ പിന്നേ ആഹ് ഇപ്പ എന്താ ഉള്ളി തക്കാളിയൊക്കെ എരിയ ചെറുതാ കേരിയ അലോ വറ്റീയിട്ട് വെളുത്തുള്ളി ഇഞ്ചി അ പേസ്റ്റ് ആക്ക
മറ്റേ അരീണ അത് എടുത്ത്ന്നാ മതിയോ
ആഹ് അയ്നോട് ച ചെയ്താ മതി ചോപ്പറ് ചോപ്പറിലിട്ട് തക്കാളി ഉള്ളിയൊക്കെ ചതക്കിണ്ടച്ചം വെളിച്ചെണ്ണ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണം ചൂടാക്ക
എത്ര മിനിറ്റ് ചൂടാക്കണ
വളിച്ചെണ്ണ രണ്ട് സ്പൂണൊക്കെ മതി
തെൾക്ക്ണ വരെ ചൂടാക്ക
ഉം വെള്ള വെണ്ണ ചൂടാകുമ്പോൾ സൗണ്ട് തരും അപ്പൊക്കണ്ട് ഉള്ളിട്ട് കൊടുക്കത കാളി ടക്ക
ആഹ്
നല്ലോ വയറ്റിെട്ക്ക നല്ലോ വയറ്റിയ കാറി നല്ല കുറന്നനക്കും
ആഹ്
വഴറ്റിയിട്ട് നല്ലോണ്ണം വഴറ്റി നല്ല ഉഷാറായിടുക്കുക പിന്നെല്ല ആഹ് പിന്നെ മുളകും തീ കുറച്ച് വെച്ചിട്ട് മുളകും പൊടി ആദ്യം ഇടണം എണ്ണൽ ഇടണം അപ്പോഴാണ് നല്ല ചുവന്ന കളറൊക്കെ കിട്ടുള്ളു
ആഹ് പിന്നെ
അത് നല്ല എണ്ണയിലിട്ട് എല്ലാം ച വാട്ടി എടുക്കുക പിന്നെ ചിക്കൻ മസാല കുറച്ച് മഞ്ഞ അര സ്പൂണ് കുഞ്ഞ് സ്പൂണ്ന് അര സ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി
ആഹ്
കാശ്മീരി മുളകും പൊടി ഉണ്ടെങ്കിൽ എട്ടാ മതി
ആഹ് ആഹ്
ഒക്കട്ടോ അങ്ങനെണ്ട് അങ്ങനല്ലാട്ട്
ചിക്കന് എപ്പഴാ കേയ്കക്ക് ഒക്കെ റെഡി ആക്കി എന്തെങ്കലും ചെയ്തെക്കണോ
ചിക്കൻ കൈകി വൃത്തിയാക്കി വക്കണം പിന്നെരു ഉരുളം കൈങ്ങി ഇടാ
ആഹ് ആഹ് ആഹ്
ഉരുളാം കേങ്ങ ഇട്ടിട്ട് എല്ലാംഷാറായിട്ട് ചതുക്കി എടുക്കുക
ആഹ് പിന്നെ
ഏഹ്
പിന്നെ ആഹ്
എന്നെ നല്ല ച ഉരുളങ്കേങ്ങങ് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നല് വൻന്ത്ട്ട് എല്ലാം ഉടക്ക ഉം ഉം എല്ലാം ചതുക്കിട്ട് എല്ലാം ഉഷാറാക്കിട്ട് ചതക്കിയല്ല ട്ട് എല്ലാം ചിക്ക ഇട്ട് മൂന്ന് വിസിലടുപ്പിച്ചാ
ആഹ്
ഉം കറയേപ്പന്നാലും മല്ലിച്ചപ്പയൊക്കെ ഇടണം ഉം
പിന്നെ അപ്പന്നെ എടുക്കാൻ പറ്റൂലല്ലോ കുറച്ച നേരം വെച്ചിട്ടല്ലേ
ഉം അയിന്റെ ആവി പോണം ചിക്കൻ കറി പൊതുവേ നല്ല ടേസ്റ്റ് വല്ല ചൂട കറി തണുത്തന്റെ ശേഷം ചൂടോർക്ക് കഴിക്കാാനരു ടേസ്റ്റും ഇല്ല
പിന്നെ റെഡി ആയി കഴിഞ്ഞിട്ട് അയ്ക്ക് എന്തായാലും മോളിൽ എന്തായാലും ഇടണോ
മല്ലിച്ചെപ്പൊക്കെ പിന്നെ ഇട്ടാ മതി. ടേസ്റ്റ് കിട്ടും
ആഹ് ചിക്കൻ മസാലങ്ങൾ ടാൻ പർഞ്ഞീന്യോ?
ഏഹ് ആഹ് ചിക്കൻ മസാല ടനം ചിക്കൻ മസാല ഇട്ടാലല്ലേ ചിക്കൻ കറീന്റെ ടേസ്റ്റ് കിട്ടോള്ളൂ
അഅ് എയ്ൻ്റാങ്ങള് യൂസെയ്യല്? ചിക്കൻ മസാല ഏത് ബ്രാൻഡിന്റെ യൂസ് ചെയ്യല്
ഏതാ നോക്കില്ല
അഹ് ആഹ് പിന്നെന്താ? ഇന്യന്താ പരിപാടി, രാവിലെ എന്തേനെ വിൾച്ചിട്ട് കിട്ടിലേന്യല്ല
രാവിലെ
ആ
രാവിലെ എന്തേനിപ്പ, പൊറാട്ടിം ചിക്കൻ കറിം പിന്നെ ഒരുപാട് പണി ഉണ്ടായിനി പുറത്ത് ആഹ് പണി പണി വാർ പ്പിന്റെ മോൾള് നല്ല പണിണ്ട്. ചണ്ടിയൊക്കെ നർഞ്ഞിട്ട് വെള്ളക്കെ നിക്കേനി അതൊക്കെ വൃത്തിയാക്ക ഉം
നിങ്ങള് ഒറ്റക്കോ
ഉം എല്ലാരുണ്ട്. കുട്യളൊക്കെ ഇണ്ട്ന്റെ
ആഹ്
പിന്നെ മുറ്റൊക്കെ വൃത്തിയാക്കി മുറ്റത്ത് ഇറങ്ങണോർത്ത് കോൺക്രീറ്റ് ഇട്ട് ല്ലുഷാറാക്കി അല്ല മോന്
ആഹ് അപ്പൊ മഴ നൻന്ന അത് നനയൂലേ?
ഉം ദാർപ്പായോണ്ടൊക്കെ മൂട്യച്ച്ണ്
ആഹ്
നല്ല മൂടി വൃത്തിയാക്കി വെച്ചിന് ഒരു മഴ പെയ്തൊക്കെ ചെയ്തപ്പോ
ങ്ങളെ വീട്ട്ത്തെ പണിക്കാരൊക്കെ പോയോ?
പണിക്കാർ മായായോണ്ടേ
ആഹ്
എന്നേ.. ഇനിയിപ്പം മഴ പോയിട്ടേ വരുള്ളും പർഞ്ഞ്ണ്
ആഹ്
മഴ കയ്ഞ്ഞിട്ടേ പറ്റുള്ളൂ. സൻസൈഡിന്റെ മൂൾഭാഗായോണ്ട്
ആഹ്
ങ്ങളെങ്ങട്ടോ പോണംന്നർഞ്ഞീനല്ലോ
ആഹ്. അത് നട്ക്കൂല ഞങ്ങളെ കൂടെണ്ട് പറഞ്ഞല്ലേനെയോ നമ്മളവിടെ നമ്മളെ കു എ ഞങ്ങളെ കൂടെണ്ട് പർഞ്ഞില്ലേന്യോ
ആഹ് ആഹ്
അയ്ത്ത വടെട്ത്തില്ലേ ഓല്ല്ലേ
ആഹ്
ഓല ഹസ്ബൻ്റിന് എന്തോ പനിയൊക്കെ ആയിട്ട് ഓല് പോവാൻ ത് ചെയ്തീനി
ആഹ്
എന്താ പറയാപ്പൊ പാസ്പോട്ടൊ അഹ് ടിക്കറ്റ് എടുക്കെ അങ്ങനെ എന്തോ ചെയ്തിനി. അത് നീട്ടി വെച്ച് പിന്നെഓ ലെ മക്കൾക്കൊക്കെ വയറ്റുന്നോക്കും ഛർദ്ദിയ. ഹെ ഛർദ്ദി ണ്ടോ അറീല അങ്ങനെക്കേണ്. അതോണ്ട് ഓൽക്പ്പ കയ്യൂലാർഞ്ഞ് അതോണ്ട് കൊറച്ച് കഴഞ്ഞിട്ട് പോവാ ഉം പിന്നലെ കോളേജ്ന്ന് ഒരു വർക്ക്ണ്ട് അയിന്ന് വൈന്നാരം ചെലപ്പം മഴല്ലേ പോണം
ആഹ് അയെന്ത് വർക്കാ
ഞങ്ങളെ മിസ്സ് ലെ
ഓല് തന്നൊരു വർക്കിനാ അത് കൊക്ക അരി ഇപ്പം കൊക്കക്കോള. ഓരോ ഷോപ്പില് റിറ്റൈൽ ഷോപ്പില് പോയിട്ട്. എത്ര എണ്ണണ്ട് ന്ന് എത്രേണ് ഒരാഴ്ച്ച ഓല് വിറ്റത് പിന്നെന്താ ഓല് ഒരു ദിവ അയിന്നെത്രേ പൈസ അമ്മക്ക് കിട്ടിയേ
ആഹ് ആഹ്
അങ്ങത്തെ കൊറേ ക്വസ്റ്റ്യനുകൾ ചോയിക്കാ അതിനൊക്കൊപ്പം ഓള് എല്ലാ ഷോപ്പ് ആദ്യം കണ്ടെത്തണം.
തന്നെ
അയ് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ലല്ലോ ചിലയിടത്ത് പെപ്സി ആയിരിക്കും.
ആഹ് അപ്പൊ ഇനി അന്വേഷിക്കണമെങ്കിൽ നേരത്തെ പോവാണ്ടേ.
ആഹ് ഇന്ന് പോവ്ണാണോ നാളെ പോവ്ണാണോ നല്ലത്
ഇന്ന് നല്ല തഗ് ഒക്കെ കാണാനുണ്ട്, ഇന്നൊക്കെ പോയാല് ചിലപ്പോ കാര്യം നടക്കാൻ മതി.
ആഹ് ഞാൻ മറ്റോളോട് പറഞ്ഞിനി ഓള് പോരാ പറഞ്ഞ്ണ്
ആഹ് ഓളിം കൊണ്ട് പോയാ മതി
ഓ ആഹ് ഓളെ വീട്ടിലിപ്പോ ഓലെ കുടുംബക്കാരൊക്കെ വന്ന്ണ് എടക്ക് വരല്ലേ എടക്ക് വരല്ലേ
ആഹ് ആഹ് ആ
ആ പ്പവ്ടെ ആൾക്കാര് ഓലെ ഇമ്മാക്ക് മരുന്ന് കൊടുത്ത്ണ്
ആഹ് ആഹ് തന്നെലെ
ആഹ് ഇങ്ങളെ മക്കളൊക്കെ എവിടെ ഇപ്പൊ
ഇവ്ടെണ്ട് എല്ലാരും ഇവിടെയുണ്ട്
ഉം
ഈയ്യ് ഫുഡ് കഴിച്ചോ?
ഇല്ല കഴിക്കണം.
ആഹ്
ടൈം കിട്ടിയില്ല ആഹ് ഇപ്പൊ കഴിക്കും.
സമയം കൊറെ ആയാലോ.
ആഹ് ചോറ് കഴിക്കാൻ ഇവിടെ ആഹ്.
ഏ
പിന്നെന്താ
ആഹ് ആഹ് ഫുഡ് കഴിക്കാൻ ഒക്കെ ആയിനല്ലോ.
ആഹ് കഴിക്കണം.
എന്താ കഴിക്കാത്ത.
ഒന്നുല്ല ഇപ്പ പൊറാട്ടിം ചിക്കൻ കറിം കഴിച്ചീനിം വിശക്കുമ്പോ ആഹ് വിശക്കുമ്പോ കഴിക്കല്ലേ.
തന്നെ ഉം പിന്നെ എന്തൊക്കെയാ ഇപ്പം എൻട്ട് എപ്പളാ പോവാ?
ഒര് മൂന്നരക്കാവു ത്തിന് മാറ്റാൻ തുടങ്ങി നാല് മണി ആവുമ്പോത്തിന് പോയാലോ?
ആഹ് ആഹ് നാല് മണിക്ക് പോയാലെ. റെഡിയാക്കല്ലോ ഉം മയണ്ടായാ പോയിട്ടും കാര്യല്ല കാര്യങ്ങളൊന്നുംനടക്കൂല ഇൻക്കുംഅരി ഇൻക്കുപോവാണ്ടായ്നി
അൻക്കെന്തിനാ ചെരിപ്പ് വാങ്ങാണ്ട് പറഞ്ഞീനല്ലോ? അയ് നാൻവാങ്ങിയാതിയോ?
ആഹ്
ഉം പിന്നെന്താ?
നോക്കട്ടെ ഏതായാലും.
ങ്ങള്പോര്ണ്ട
അല്ലെങ്കിപോര്ണം. പാകള്ളത് കിട്ടില്ലെങ്കിനോക്കാ ഞാന് ഇട്ണ അങ്ങൻത്തെ പറ്റൂലഞ്ഞി മയായോണ്ടേ.
ആഹ് എങ്ങൻതാ പിൻ
അല്ലഞ്ഞാ പറ്റൂല ആഹ് ആഹ്
ബാത്റൂമിൽഇട്ണ അങ്ങൻത്താപറ്റോ?
എഹ് ആഹ് പ്ലാസ്റ്റിക്കിന്റെ ചില്ലം കൊർച്ച് കൂട്ട്ള്ള വാങ്ങേണ്ടിവെരും.
ന്നശെരി.
ന്നാ യ്ക്കോട്ടെ
ഉം